ഹലോ ആ ഇപ്പ കേൾക്കാൻ പറ്റില്ലേ
ഹലൗ
ഹലോ കേക്കണില്ലേ
ആഹ് ഇപ്പൊ കേക്കാം ആഹ മഴയുണ്ടോവിടെ
ആ ഇപ്പോൾ ഇപ്പൾ മഴുണ്ട് രൻ ഡിഫായിട്ട് വലിയ മഴയല്ലായിരുന്നു ഇന്ന് മഴ ഉണ്ട്
ആണ് ഇവിടെ മഴയൊന്നുംല്ല ചെറിയ തണുപ്പായി ആ അവിടെയോ
ഇവിടെ അപ്പൊ രണ്ട് ദിവസയിട്ട് നല്ല വെയിലൊക്കെ ഇണ്ടായതുകൊണ്ട് ചെറിയ ചൂടായിരുന്നു ഇപ്പോ ഇപ്പോ നല്ല മഴ പെയ്തു അതുകൊണ്ട്
അതുകൊണ്ട് കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്
ഉ സ്റ്റുഡന്റ് ആണോ ഹൗസ് വൈഫ് ആണോ
ആ ഞാൻ ഹൗസ് വൈഫ് ആണ്
ഉ കുട്ടികള് ഉണ്ടോ
ആ ഒരാളുണ്ട്
ആ എത്രാവയസ്സാവുന്നു
മൂന്ന് വസ്സ് എഴുതാവൻ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ രണ്ടു ദിവസം മുന്നേ
ഓ ഒരാളേ ഉള്ളോ
ആ ഒരാളേള്ളൂ
ആ അത് ശരി ആ ഫുഡൊക്കെ ആയോ
ഓ ഫുഡൊക്കെ ആയി
എപ്പഴാ കഴിക്കുന്നത് ആ ഇവിടെ ആയി
ഉ കഴിക്കാന് ആ എട്ടര ഒമ്പ മണിയൊക്കെ ആവും എന്താ സ്പെഷ്യൽണ്ടോ ഹലോ
ഹലോ കേക്കാവോ
ഹലോ
ഹലോ കേക്കാവോ
ആ കേക്ക കേക്കാം
ആ ആ സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല ഉം
എന്താ കുക്കിങ് ഒക്കെ ഇഷ്ടള്ള ആളാണോ
ആ കൊഴപ്പല്ല ഇത നമ്മള് കല്യാണത്തിന് മുമ്പോ വല്ലപ്പോഴും അല്ല കുക്ക് ചെയ്യോ അപ്പൊക്ക ഭയങ്കര ഇന്റെറെസ്റ്റ്‌ ആര്ന്നു ഇപ്പൊ കല്ല്യാണം കഴിഞ്ഞ് സ്ഥിരം ചെയ്യുമ്പോ ഇൻട്രസ്റ്റ് കുറയുലെ ഉ ഉ
അതിന് മുന്നേ ആകുമ്പോ അമ്മ ചെയ്തു തരും ഇപ്പൊ നമ്മട ആവശ്യത്തിന്
ഉം ആ ശെരിയ എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നു
ഞാനും അങ്ങനെതന്നെ തന്നെ കല്യാണത്തിന് മുന്നേക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കണംന്ന് തോന്നുമ്പോ ഉണ്ടാക്കും ഇപ്പോ കല്യ കല്യാണം കഴിഞ്ഞോരാണ് ഓരോന്നും ഇങ്ങനെ പഠിക്കല് തുടങ്ങിയത് അപ്പോൾ നമ്മടെ ആവശ്യമായി പോയില്ലെ
അത ഉം
നിർബന്ധം ആയി പോയി
ഉം അപ്പൊ നമുക്കും ഒരു ബുദ്ധിമുട്ട് ആ വേറെ ജോലി എന്തെലും ചെയ്യുന്നുണ്ടോ
ഇല്ലില്ല ഇപ്പൊഒന്നും ചെയ്യില്ല ഇപ്പൊ മോൻ ചെറുതായതുകൊണ്ട്
ആ ശെരി ശെരി
അവൻഅങ്ങോട്ട് സ്കൂളിലൊക്കെ പോകാനാകുമ്പോഴേക്കെ എന്തെങ്കിലുമൊക്കെ നോക്കി ക്കിട്ട് ചെയ്യ
ട്രാവലിങ്ങൊക്കെ പോവാറുണ്ടോ എന്തോ?
ഞാൻ പ ആ ഞാൻ പഠിച്ച ഇറങ്ങിയ തന്നെ ആ കൊറോണ ടൈമിലേക്ക്,
ആ
ല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയില്ല. പിന്നെ?
ആഹ ആഹ ആ
അങ്ങനെ മോനായി ഇനി ഇത് കഴിഞ്ഞിട്ട്
ആ ആ
അവിടെന്താ എന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ?
ഇല്ല ഞാൻ കുഞ്ഞിന് മൂന്നര വയസായതെയുള്ളു
ഉം അവളെ പിന്നെ പ്ലേ സ്കൂളിൽ വിടുന്നുണ്ടേ, ആ ഒമ്പതരായിട്ട് മൂന്നര അല്ല പന്ത്രണ്ടര വരൊക്കെ ഉള്ളൂ. ആണോ പ്ലേസ്കൂള് അതുപോലെ പിന്നെ നമക്ക് ഇങ്ങോട്ടും പോകാനൊന്നും പറ്റത്തില്ല.
ആ അങ്ങനെ
ഞാനിപ്പോ നോക്കുന്നില്ല കുറച്ചുകഴിഞ്ഞിട്ട് നോക്കാല്ലൊന്നോർത്ത എന്താ പഠിച്ചേ?
ഞാൻ ബികോം പഠിച്ചു
എന്തോ എന്തോ പഠിച്?
ബികോം കഴിഞ്ഞതാണ്, പിന്നെ ഒരു എച്ച് ഡി സിന്റെ ഒരു കോഴ്സ് ചെയ്തു. കോപ്പറേഷൻ അതിന്റെ എക്സാമൊക്കെ എഴുതിരുന്നു. അത് ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഓക്കെ എക്സാം അല്ല ഒരു കോഴ്സാണ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെക്കെ
ഹ ആഹ
അപ്പൊ അയിന്റെ ഒരു കോഴ്സ് എഴുതിരുന്നു അതിന്റെ എക്സാം ഒക്കെ എഴുതിയിരുന്നു
ഉം... ഉം ആ അപ്പൊ ഇ അത് ആ ശരി.
ആ ഡിസ്റ്റൻസ് ആയിട്ട് ഡിസ്റ്റെൻസ് ആയി അ കഴിഞ്ഞു ഒരു എക്സാമും കൂടെ ഉള്ളു അതു കൂടെ കഴിഞ്ഞാ കഴിഞ്ഞു.
മ്മ് മ്മ്ഹ്
ഒരാളുള്ളൂ ഒരു മോനെ ഉള്ളു. ഹലോ
ഹലോ
ആഹ് ഒരാളൊള്ളൂ ചോയ്ക്കാ
ഉം ഇന്തോ ആ ഒരളൊള്ളു
ആ
ഉം
ഉം
പിന്നെ ട്രാവലിംഗ ഒക്കെ ചെയ്യാറുണ്ടോ?
എങ്ങനെ?
ട്ര ട്രാവലിങ്ങൊക്കെ ചെയ്യാറുണ്ടോ?
കുറവാണ്. ഇവിടെ അടുത്ത് ഇങ്ങനെ സൺഡേ ആവുമ്പോ അടുത്ത് എങ്ങോട്ടെങ്കിലും പോവും. ചെറിയ ചെറിയ പ്ലേസ് ആ അങ്ങനെ. ബീച്ച് പോവും അങ്ങനെ ഇവിടെ ഒരു മുരിങ്ങാ മാട്ന്നൊക്കെ പർഞ്ഞ അങ്ങനെക്കെ ഓരോ സ്ഥലങ്ങളിലുണ്ട്, ഇങ്ങനെ പ പാർക്കല്ല അങ്ങനെരു
ആ
പൊഴവക്കം പോലെള്ള സ്ഥലങ്ങളൊക്കെണ്ടാവും.
ആ അ അ
അങ്ങനെള്ള സ്ഥലങ്ങൾലൊക്കെ പോവും
വൺഡെ ട്രിപ്
ഉം ഊം അ തെ വെടെയങ്ങനെ വൺ ഡേ ട്രിപ്പ് രാവിലെ പോയിറ്റ് വൈന്നേരം വരാ ആ വെടെയങ്ങനതെന്നെ. അങ്ങന ലോംങ് ട്രിപ്പൊന്നും നടത്തീറ്റില്ല. കല്യാണം കഴിഞ്ഞിട്ടു അതെ ഞാ പറഞ്ഞില്ലേ കൊറോണ ടൈമായതോണ്ട് അങ്ങൻത്തെ തൊന്നുല്ലായിര്ന്നു അന്ന് പാർക്ക് അങ്ങൻത്ത സ്ഥലങ്ങളൊന്നു ഓപ്പണല്ലെയ്ര്ന്നല്ലൊ ലോ ഹല്ലോ
പ്പ കേക്കാവോ?
ആഹ് കേക്കണ്ട്
ആഹ് ഹഹ് സിനിമയൊക്കെ കാണാറുണ്ടോ
ആഹ് സിനിമ കാണാറുണ്ട്
ആഹ് ആഹ് ആഹ ആഹ്
അവിടെയോ സിനമ
ആഹ് ഇടക്കൊക്കെ കാണാറുണ്ട്
ഉം അങ്ങനെ തിയേറ്ററി പോയി കാണോ അതോ
ഓരോ നെലങ്ങളല്ലാതെ
ഉം ഇപ്പൊ ലാസ്റ്റ് കണ്ട സിനിമ ഏതാ ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ
ഹലോ ഇപ്പ കേക്കാവോ ഹെലോ ഇപ്പോ കേകാവോ ആഹ് റൈഞ്ചിന്റെ എന്തോ ഇഷ്യുണ്ടെന്ന് തോന്നുന്നു ഉം എന്ത് എനന്റോ
ആ റേഞ്ചിന്റെ ഇഷ്യു ആയിരിക്കാം.
ഉം ഉം ഉം ആ ഇവിടെ എത്ര വർഷായിട്ടാ വർക്ക് ചെയ്യുന്നേ
എങ്ങനെ
ഇവിടെ ഈ ഈ ആപ്പിൽ എത്ര വർഷായിട്ട വർക്ക് ചെയ്യുന്നെ
ഞാൻ ഇപ്പോ ഒരു വർഷൊക്കെ ആയിട്ടുണ്ടാവുള്ളു. അ ഒരു വർഷ ആയിണ്ടൊ ഫസ്റ്റ് ആ സന്മതി അതില് അങ്ങ് അങ്ങ അങ്ങനെ
ആഹ് ആഹ് ഉം ഹസ്ബന്റ് എന്താ ജോലി ചെയ്യുന്നേ ആഹ് ഉം ഉം ഹലോ വേറെന്താ ആഹ ആഹ കൂട്ടുകുടുംബം ആണോ അതോ നിങ്ങൾ മാത്രം ഒള്ളോ
ആ ഇവിടെ ആഹ് ഞങ്ങൾ മാത്രേ ഉള്ളൂ താങ്കളെ ആ അച്ഛനും അമ്മയുണ്ട് അച്ഛനും അമ്മയുണ്ട്. പിന്നെ ഒരു ചേച്ചിയാണുള്ളത്. ചേച്ചീന്റെ കല്യാണം കഴിഞ്ഞ്.
ആഹ് ആഹ് ഉം ഉം ആ അമ്മെക്കെ സപ്പോട്ടാണോ
ആഹ് ഇവ്ടെ കൊഴപ്പൊന്നുല്ല അവിടെക്കെ സപ്പോട്ട അച്ചനു അമ്മക്ക നല്ലതന്നെ
അവിടെ എന്താ കൃഷിയൊക്കെ
എന്താ പ്രത്യേച്ച് അങ്ങനെ ആ ഹലോ കൃഷിയറീണെന്നെ ഇന്റച്ഛൻ കൃഷി ചെയ്യാരുന്നു പു ആ കപ്പ കപ്പ മഞ്ഞൾ ചേമ്പ് ചേന അങ്ങ അങ്ങൻത്തെ ഇതൊക്കെ കൃഷി ചെയ്യും
ഹലോ കേക്കാവോ
ആഹ് കേക്കാം
ഉം ഉ ഉം ഇപ്പ അടുക്കളേല് പണീലാര്ന്നോ
അല്ലല്ല അത് മോനെ മോന് ഇവിടെ സൗണ്ട് ഉണ്ടാക്കുക അ വാതിലിന്റെ ആ ലോക്ക് എടുത്തിട്ട് അടിക്കയാണ്
അ
അതാ സൗണ്ടേക്ക്ന്നെ ഹലോ കേക്ക്ണ്ടോ ഹലോ